ഏതാ എന്തോന്നചെയ്യുന്നേ കിടക്കാറായോ
ഉം കിടന്നു എന്ത സുഖാണോ
ആ സുഖം തന്നെ ആ കഴിച്ച്
മക്കളെക്കെ ണ്ടോ ഒര് കെടന്നോ
ഒരാളുണ്ട് അവര് ഉറങ്ങാൻ കിടക്കുന്നു ഉറങ്ങീല്ല
രണ്ട് പേരുണ്ട് മോൾ ഉറങ്ങി അഹ് മോന് ഉറങ്ങിയിട്ടില്ല
രണ്ടാളും ഉറങ്ങിയാ
ഇല്ല മോന് ഉറങ്ങിയിട്ടില്ല മോള് ഉറങ്ങി
അഹ് പഠി മോള് പഠിക്കാറായോ പ ചെറുതാ
പക്ഷെ മോള് ഒന്നിലോട്ടാണ് മോന് അഞ്ചിലോട്ടാണ്
ആ
ങ്ങളെ മക്കളൊക്കെ
അഹ് ഇവിടെ രണ്ടുപേര് പഠിക്കാറായി ഒരാള് ഒന്നാംക്ലസിൽ അ ഇനി ഇനി രണ്ടാം ക്ലസിൽ ഒരാൾ ഇനി ള് കെ ജിൽ
സ്കൂളിലൊക്കെ ചേർത്തോ അവസ്ഥൊക്കൊക്കെ വാങ്ങിച്ചാ
ആഹ് പുസ്തകം എല്ലാം വാങ്ങിച്ചു മോൻ്റെതെല്ലാം കിട്ടി യൂണിഫോമും ടെക്സ്റ്റ്ബുക്കും എല്ലാം കിട്ടി മോളെത് ഇന്നാലെ വന്നതേ ഉള്ളു ഇനിയിപ്പ അടുത്ത ആഴ്ച മേടിക്കാൻ പോണം
മ് മ്
ഉമ്
അവിടെ അടുത്താണൊ സ്കൂളോക്കെ
ആ ഇവിടെല്ല ഒരു ഒരു കിലോമീറ്റർ അകത്ത് തന്നെ രണ്ട് സ്കൂള് രണ്ട് സ്കൂളിലാ രണ്ടുപേരും പഠിക്കുന്നത്
ആഹ് അപ്പൊ രണ്ടു പേരും വേറെ വേറെ സ്കു കൊള്ളാം
ആ രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത്
മ് മ്
ഉമ്
ഇവിടെതുപോലെ ഒരു ഒരു സ്കൂൾ തന്നെ എൽകെജി മുതൽ പത്താം ക്ലാസ് വരെ ഉണ്ട് അവിടെത്തന്നെ രണ്ടു പേരും പഠിക്കു-
രണ്ടപോരം പോണ മോള് പഠി- ക്കണത് ആഹ് വി- പ്പ ഒന്നാം ഒ ഒന്നാം ക്ലാസ് വരെ ഉള്ളൂ അപ്പ അവിടെ നല്ലോണ്ണം നോ നോക്ക് കുറച്ച് പിള്ളരെഒള്ളു അപ്പ നല്ലൊണ്ണം പഠിപ്പിക്കും നോ എല്ലാം ചെയ്യാം അങ്ങനെയാ അവടെ ആക്കിയത് കൊറച്ച് ബേസും കാര്യങ്ങളുമെല്ലാം കിട്ട് ത് എന്നി പിന്നെ മ മോൻ പഠിക്കണിടത്ത് ചേർത്താന്ന് വിചാരിച്ച് ആ പഠിക്കണിടത്തെ ഏഴാം ക്ലാസ്സ്‌ വരെള്ള്.
ഉം ഉം
ആഹ് ഇംഗ്ലീഷ് മീഡിയാണോ സർക്കാരാണോ സ്കൂള്
ആ ആ പിന്നെന്താ ഫ്രൈഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
സ്പെഷ്യലൊന്നുല്ല ഇപ്പഴ് പിന്നൊന്നുണ്ടാകീല ഇടക്കൊക്കെ ഉണ്ടാക്കും മറ്റേ വീട്ടിലിരികീലെ അപ്പൊ ഓരോന്ന് പറയും. ബിരിയാണി അങ്ങനെ ഓരോന്ന്.
അപ്പൊ അന്നക്ക സ്പെഷ്യല് ഒണ്ടാക്കും. അവിടെയാവ് അവടെ സ്പെഷ്യല് എന്യാത്
ആഹ് ഇന്ന് ഫ്രൈഡേ അല്ലേ പിന്നെ രാവിലെ ചിക്കൻ കറിം അപ്പൊ കറി പിന്നെ കൊറേകൂടുതല് ഇണ്ടയുന്നു അപ്പൊ പിന്നെ നെയ്‌ച്ചോറും വെച്ച് ഉച്ചത്തേക്കോ നെയ്‌ച്ചോറും കൂടി വെച്ച് അപ്പൊ പണി കൊറച്ച് കൊറവായി അല്ലെങ്കി ഉം ഉം ആഹ് വെറും ചോറാണെകി അതിൽക്കി വേറെ കറികളോ
ഓരുപാട് കറികളെല്ലാം വേണം
ആഹ് കറികള് ഉപ്പേരി കൂ ഏഹ് എന്താ മീൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാണ്ടേ
ഉം
ഇതാവുമ്പോ പണി കൊറവാ
ആ പണി കൊറവാണ് ഇവരെല്ലാം കഴി ക്കേം ചെയ്യും മറ്റേ വെറും ചോറ് ഇവിടെം കഴിക് ക്കാൻ ഭയങ്കര പാടാണ് വാരി കൊടുക്കണം ഉം അങ്ങനൊക്കെ ബുദ് ഇതാണെങ്കിൽ ആ ഇതാവുമ്പോ ഒന്നും ചെയ്യണ്ട അവരങ്ങ് ഫുഡ്‌ തനിയെ കഴിച്ചോളും വൈകുന്നേര രാത് കഴിച്ചോളും അല്ലെങ്കിവ്ടെ രാത്രി പലഹാരം ഉണ്ടാക്കണം
ഉം ഉം
ആ
നിങ്ങളവിടെ രാത്രി പലഹാരന്താ
ആ പലഹാരവ്ടെണ്ടാക്കുന്ന ഇക്കയുള്ള ദിവസം പലഹാരാണ് വല്ലപ്പോഴും മാത്ര ചോറ് കഴിക്കൊള്ളൂ
പലഹാരണ്ടാക്ക
ആ പലഹാരം രാവിലെണ്ടാക്കിയെൻ്റെ ബാക്കി മാവ് കാണും ദോശക്കെ അരച്ചത് ആ അപ്പത്തിന് കാണും പിന്നെ പുട്ട് അങ് അതെല്ലാം കഴിക്കും ഉപ്പ്മാവ്
അല്ലാരും അതാ തന്നെ കഴിക്കാ മക്കളൊക് ക്കെ
ഓ
മക്കളെല്ലാരും അത് അനു അനുകഴിക്ക
ആ അത് കഴിക്കും ആ രാത്രി കഴിക്ക ചോറ് വല്ലപ്പോഴൊക്കെ കഴിക്കുംന്നാലും പാടാണ് അവർക്ക്
നോമ്പ് എട്ക്ക്ണ മാതിരില്ലേ നോമ്പിന് കഴിക്ക്ണ പോലെ
ആ നോമ്പ് ഏ അവർക്ക് നി പ്പാ ചെറുതല്ല അവർ ഇതുപോലെ
എന്ന് വെച്ചാ പലഹാരം പലഹാരം മ് ചെ പല സ്ഥലത്തും പല ഇത് പലഹാരൊട്ണ്ടാകുന്നത് പിന്നെ നോമ്പ് കഞ്ഞില്ലാം കിട്ടും
ആ ആ
ആ അവിടേണെങ്കില് അവിടെ അങ്ങനെന്നെത് ചോറ് കഴിക്കോ
അല്ലല്ല നോമ്പിനൊക്കെ എന്തപ എന്താ കടികളുണ്ടാക്കും പുട്ട് അപ്പം നൈസ് പാത്തിരി അങ്ങനെ
ആ ഇവിടെ എണ്ണക്കടികളൊന്നും പ്പൊ അധികംങ്ങനെ ഉണ്ടാക്കാറില്ല
ഉം ഇവടങ്ങനെ എണ്ണക്കടി എടക്കട്ക്ണ്ടാക്കും മക്കള്ണ്ടാക്കാംപറയും അവർക്ക് നോമ്പ് എടുക്കുമ്പൊ
ആ പിന്നെ ഇവർക്ക് മക്കക്ക്ന്ന് പറയുമ്പോണ്ടായ് കൊടുക്കും അങ്ങനെ ഞാൻ അധികംങ്ങനെ എണ്ണയിലുള്ളേ അങ്ങനെ കഴിക്കാറ് കഴിക്കൂലല്ല
അ ആ ഇവിടെയതന്നെ പറയും അവർക്ക് ഷുഗറൊക്കെണ്ടോ പ്പൊ കണ്ടാലന്തായലും കൈക്കും വന്നിട്ട് അട
ആഹ് പിന്നെ വേറെന്താ മഴയെല്ലാംഉണ്ടാ
മഴ കുറവാ
കുറവാണല്ലേ പക്ഷെ ഇവിടെ ഒരാഴ്ച്ച ആയിട്ട് നല്ല മഴയാ ആഹ്
രാവിലെ ചെറുതായിട്ട് ഒന്ന് ചാറിപ്പോയി പിന്നെ പെയ്തതൊന്നും ഇല്ല നല്ല ചൂടാണ്
ചൂട് തന്നെയല്ലേ എവിടൊക്കെ വെയിൽ വെയിലില്ല തുണിയെല്ലാം ഉണങ്ങി കിട്ടാൻ വലിയ പാട്
ഉം ഉം
ആഹ്
പിന്നെ ഹസ്ബൻഡ് വന്നോ എവിടെ ജോലി ചെയ്യണേ
ആഹ് ഹസ്ബൻഡ് ഇവിടെ ഇല്ല അങ്ങ് ഗൾഫിലാണ്
ആണോ കുറെ ആയോ പോയിട്ട്
പോയിട്ട് ഇപ്പം ആറുമാസമായി
ആഹ്
മ്മ് ഇനിയിപ്പോ ഒരു ആറുമാസ പിന്നെ ഇതിനെ വരത്തൊള്ളൂ ആഹ് അവിടെ
ഇവര് ആന്ധ്രാപ്രദേശിലാ
ആഹ് അവിടെന്തോന്നു മിലിട്രിയാ
അല്ലാ അവിടെ ബേക്കറി കടേൽ
ആഹ് നിങ്ങളൊക്കെ അങ്ങ്ട്ട് പോകുവോ അതെ മാസ സത്തില് ലീവിന് വരോ
ഇല്ല നമ്മള് പോയിട്ടില്ല അവര് ചിലപ്പോൾ എട്ടുമാസംനിക്കും ചിലപ്പോൾ മൂന്ന്മാസം നിക്കും അങ്ങനെയൊക്കെ
ആഹ് പോയിട്ടില്ല അല്ലെ നിങ്ങള്
ഇല്ല ല്ല അവിടെ അതിനു അവര് ജോലി ക്ക് പോകുവല്ലേ പിന്നെ അവിടെ പ്രക് കാലാവസ്ഥ അത്രനല്ലതല്ല അവിടെ വൃത്തി ഒന്നുമില്ല പറയുന്നേ
ആഹ് ആ
പോയി പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വരാനാണെങ്കി ഈ ഡ്രൈവിങ്ങൊന്നും അറിയൂല പാ ട്രെയിനിന പോവല്
ആ
ആ ബ്രദറിന്റെ കടെണാവോ കറി മാമന്റെ കൂടെ പോവും കാറു ഉഞ്ഞാ പിഞ്ഞാ സ്വന്തായിട്ട് അറിയാണെങ്കിയൊക്കെ ഒരു ദിവസം പോയി പിറ്റേസം പോയ ഇത്പ്പോ അവർക്ക് വേണ്ടി പോവുമ്പോ അവടെ കൊറേ ദിവസം നിക്കോ മാസങ്ങൾ നിക്കൂല നമ്മക്ക് അത് പോലെ അവിടെ നിക്കാൻ പറ്റൂലല്ലോ
പറ്റൂലല്ലോ മക്കളെല്ലാം പാടല്ലേ ഉം
സ്കൂള് മദ്രസ്സ് ന്നാലു അവടെ ഒക്കെ നിക്കല് ബുദ്ധിമുട്ടാണ്
ആ
അവിടെ വേറെ ആളുകളല്ലേ
ഏ
പോയിട്ടില്ലതുവരെ
ഷോറൂമല്ലേ ഗൾഫ് പോലെ അല്ലല്ലോ അത് കൊണ്ടാണ് ഞാൻ ദേശ് പോയിട്ടുണ്ടോ അമേരിക്കേലങ്ങനെ ഓ ട്രെയിനില
പിന്നെ ആണോ എല്ലാരും പോണത്
ആ ഇപ്പൊ ഇല്ല എല്ലാ ഗൾഫില് എല്ലാരുംപോവോഇപ്പൊ ള്ള നമ്മൾ അടുത്തൊള്ളാ ഹസനത് പോവണ് കാണാൻ ഗൾഫില് പോണതെല്ലാരും പണ്ടല്ലേ ഞാൻ ഗൾഫിൽ പോയിട്ടില്ലാത്ത പ്പൊ പോയിട്ടില്ലാത്ത ഒരാള് പോലുല്ല തന്റെ ഗൾഫിലാണെങ്കി
അദ്ധോ നിങ്ങള് പോണുണ്ടോ ഓല് പോവുന്നൊർപ്പുണ്ടോ
ഇപ്പേയീ വെക്കേഷന് ഞങ്ങള്എ വെക്കേഷനൊക്കെ എങ്ങനെ പോവും ഇപ്പൊ പോവാനായിട്ട് നിന്നപ്പോഴാണെങ്കി യുദ്ധോ ആയത് പിന്നെപോയില്ല
അ ആ
ആ
ഉം ഞാന് ഞാൻ പറയും എനിക്ക് ഞാൻ ത്രക്കിഷ്ടാണ് അപ്പൊ നമുക്ക് ഞാൻ ഇന്ക്കും പോരണം ന്നൊക്കെ പറയും പക്ഷെ പോയിട്ടില്ല ത് രെ
പോയിട്ടില്ല ആ
ഞ്ഞി പോണം എന്നെങ്കിലൊരു ദിവസം പോണം
ആ
ഞാൻ വീട്ടുപണിയാണ് അപ്പോ അതിൻ്റെ ഒരു തിരക്കാണ് അത് രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഹൗസ് ഫാമിങ്ങ് ചെയ്യാണ്.
ഉം പിന്നെ വേറെന്തൊ പറഞ്ഞേ വെക്കേഷന് എവിടെയും പോയൊന്നുമില്ലേ.
വേക്കേഷന് പിന്നെ ബീച്ചിലൊന്ന് പോയി അവിടെ മഴ കാരണം അവിടെയൊന്നും കൂടുതലെറിങ്ങി പറ്റിയില്ല ഇറങ്ങിയപോൾ തന്നെ കടൽക്ഷോഭമാണെന്ന് പറഞ്ഞിട്ട് അവിടെന്ന് സെക്യൂരിറ്റി. പറഞ്ഞുവിട്ടു. ഉം അങ്ങനെ വന്നിട്ട് ചില ഭയങ്കര ഇടിയും മഴയും കിട്ടും.
ഉം
മക്കളൊക്കെ നല്ല പിന്നെ അവന് കടലിൽ ഇറങ്ങണമെന്ന് ഒക്കെ പറഞ്ഞിട്ട്
ആ മഴയത്ത് അല്ലെങ്കിളെ ഇറക്കത്തില്ലായിരുന്നു കടൽക്ഷോഭം ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ളതു കൊണ്ടേ പോയത് ചൂടതായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വൈകുന്നേര സമയത്ത്
ആ ഞങ്ങളും വൈകുന്നേരമണ് ഉച്ച ആ വൈകുന്നേരമാവുന്നൊള്ളൂ പക്ഷേ ഇവിടെന്നു പോകുമ്പോൾ ഒന്നും മഴയൊന്നുമുണ്ടായില്ല അവിടെ എത്തലും അവിടെ ഇറങ്ങലും വണ്ടി ഇറങ്ങിയപ്പോ അവടെ പേരും മഴ അ അപ്പോ അടുത്തിക്കൊന്നും ചെല്ലനെ അഴിക്കിള ഇങ്ങനെആ എല്ലാരെയും പറഞ്ഞു കേൾക്കല്ലേ കടൽക്ഷോഭമായിട്ട് വെള്ളംങ്ങനെ തിരമാല എടുത്ത് കയറാന് എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞുവിടാന് അപ്പോ മക്കളോ ഒക്കെ ആകെ ടെൻഷനായി അവർക്ക് ഭയങ്കര ത്രില്ലിംഗായിരുന്നു. പിന്നെ വേർവാടിം പോയി വെക്കേഷനായിട്ട്
ഒരു കോൾ വരുന്നുണ്ടേ എങ്കിൽ കട്ട് ചെയ്യൂ ഞാൻ വിളിക്കാം.
ആ ആ